ആ കേക്കാം ചേച്ചി കേക്ക്ണ്ല്ലേ ആ ച യൊന്നും കുടിക്കാൻ സമയയില്ല ആയി വര്ണെ ള്ളൂ അവിട്യോ
പൊതുവെനിക്ക് ചായനോട് വല്ല്യ ഇഷ്ട്ടല്ലാത്ത ഒരാളാണ് ചായണ്ടാക്കിതങ്ങനെ കുടി കുടിക്കാറില്ല.
ചുലാ
രാവിലെ ചായ കുടിക്കോ ചോയിച്ച കുടിക്കും ന്ന കുടിക്കൂലെ ചോയിച്ചാ കുടിക്കൂല. പൊതുവെനിക്കങ്ങനെ ഇഷ്ട്ടല്ല ആത വല്ല ഇതുപോലെ കുടിക്കും ചെയ്യും
ഉം എനിക്കൊക്കെ ചായ ഇട്ടില്ലെങ്കി തലവേന എടുക്കും
ആഹ് ഞാൻങ്ങല്ല ഞാൻ തലകടച്ചിൽ തന്നെ വല്ലാതൊക്കെ ണ്ടെങ്കില് ഒര് ചെറീ ചൂട് കൊയപ്പല്യ തോന്ന്ണ സമയത്തൊക്കൊന്ന് കൊറച്ച് കുടിച്ച് കുടിക്കത്രെ ള്ളു.
ആ അപ്പൊ രാവിലെ എണീച്ച് ചേച്ചി വെള്ളം കുടിക്ക്യോ?
ആഹ് ഞാന് തൈറോയിഡ്ണ്ട് അപ്പൊ അതിന്റെ ഗുളിക ടിക്കാണ ഈ വെള്ളത്തി കു കാ ആ ഞ്പ്പതവ ചായ ചൂടാണ് അപ്പൊക്ക് മ്മക്ക് രാവിലെണ് കുട്ട്യാള് സ്കൂൾക്ക് പോണ ടൈമിൽ ഭയങ്കര പണിയെല്ലെക്കാരം. ചായക്കൊ ടൈം ണ്ടാവൂല.
ഏഹ്
ആ പൊതുവെ ഇഷ്ട്ടല്ലാത്തടം കൊണ്ട് നൈമക്കൊന്നു മൈൻഡയ്യൂല വേഗം കടിം കറിയൊക്കെ കൂട്ടീട്ട് വേ കഴിക്കും. അപ്പൊ വെള്ളാച്ചെ വെള്ളം കുടിക്കും ചാ അര ക്ലാസ് കുടിച്ചേ കുട്ച്ച് അഥവാ ഒരു ളാസ് ഇട്ത്താലും അര ക്ലാസ്സൊക്കെ ബാക്കിയെക്കും. ചെൽപ്പോ ഞാ രാവിലണ്ടാക്ക്യ ചായന്നെ ഇവടെ കളയാനേക്കാരം പിന്നെ. കുട്ട്യൾക്കു അങ്ങനെ ഭയങ്കര വല്യൊരു ഇഷ്ടൊന്നുല്ല്യ. അത് കടി ണ്ടെങ്കിലേ കഴിക്കുള്ളൂ അല്ലെിങ്കി കയിക്കൂല.
അപ്പൊ വീട്ടിലപ്പ പൊതുവേ ചായ വെക്കണ്ടല്ലേ?
പഷെ ഹസ്ബന്റിന് ചായ നിർബന്ധാണ് ചായ വാണം ആ ഹസ്ബന്റ് പറയും കുട്ട്യാക് ചായ കൊടുക്കണം ചായ വെക്ക് ന്ന് പഷെ ചായ വെച്ചാലും കുട്ട്യാൾ . അവരിതുപോലെ ചായ കടിം ക്കൊ കുട്ചൈഞ്ട്ട് ചായ വേണോയ്ച്ച പറിം ചായ ഇപ്പ വേണ്ട ആ പിന്നെ മതിയറിം. പ്പൊ അവരും ഇതുപോലെ എട്ക്കൊക്കെ വെള്ളം കുടിക്കും അപ്പൊ ആ ചായ അവുടെ ബാക്കി വരും ബാലൻസാവും.
കുട്ടികളൊക്കെ സ്കൂളി പോയിട്ട് വന്നാ?
അന്ന് ഇവിടെ പിന്നെ മൂത്തച്ഛന്റെ വീട്ടില് കുറ്റിയടിക്കലേര്ന്നു ആ ഒരു ഫംഗ്ഷൻ ഇണ്ടായിരുന്നു പരിവാടി അപ്പൊ ഇങ്ങനെ മോള് പോയിട്ടില്ല ഒരാള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാണ്. പിന്നെ രണ്ടാള് ഹോസ്റ്റൽന്ന് പഠിക്ക്ണ്ട് ഒരാള്. ഇന്നലെ പോയി ഒരാള് ഇന്ന്പ്പ രാവിലെ പോയത്
എന്തിനു പഠിക്കുന്നേ?
ഇയാള് മ എതാണ് മദ്രസി സ്കൂളമ്പാടള്ളയിൽ നിന്ന് പഠി കാണ് ആ ഒരാള് പിന്നെ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയിട്ട് ഒരു മാസത്തോളം ആ ചേർന്നിട്ട്
മ്
ആ പോവാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിലെ
ആ കഴിച്ച് ചേച്ചി ചേച്ചി കഴിച്ചിലേ
ആ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ രാവിലെ പറഞ്ഞില്ലേ പരിപാടി ഉണ്ടായപ്പോ പൊറട്ടൊക്കെ ണ്ടേനി അത് കഴിച്ചിട്ട അങ്ങനെ ഇന്ന് ഇവ്ടെ വീട്ടില് വെച്ചിട്ട പരിപാടി അത് കാരണം പാത്രം കഴിക്കാനും അടിക്കാനും തൊടക്കാനും പണികളൊക്കെ ണ്ടായിര്ന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ങ്ങനെ. ടുക്കുന്നസമയതാണ്. മ്പടെ ഇമ്മച്ചിന്റെ കുടുംബത്തിലാപ്പോ കോൾ ചെയ്തത്, അപ്പം അതും കേളയൽ കഴിഞ്ഞ്. കുറെ നേരം സംസാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് ങ്ങനെ ഫോൺമക്ക് നോക്ക്ണെ. ആ വ്ടെ മഴ എന്നെ ഏനി പ്പം രണ്ട് മൂന്നാലീസം ന്ന മഴ ണ്ടായിര്ന്നില്ല ഇപ്പൊ ഇന്ന് മഴ ഭയങ്കര മഴയായിരുന്നു. ഇത് ചെറുതായിട്ട് ങ്ങനെ ചാറി ഇപ്പൊ നിന്ന്ക്ക്ണു.
വ്ടെയും ഉച്ചക്കൊക്കെ നല്ല മഴയ ണ്ടായിര്ന്നു പിന്നെ ഇപ്പഴാണ്. മാറിയത് കൊറെ തുണികളൊക്കെ വെളി കൊണ്ടന്ന് കഴു ഉണക്കാൻ വേണ്ടി ഇട്ടപ്പോഴത്തേക്ക് മഴ പെയ്തു.
ആ ഞാൻ പിന്നെ വെയ്ലത്തിടാൻ നിക്കാറില്ല കാരണം മഴ പെയ്താ പിന്നെ അങ്ങട്ട് ഒന്ന് ഇടണം അവ്ട്ന്ന് ങ്ങ ക്കണം ആപ്പ പിന്നെ ആ തിരുമ്പ്യത് മിഷീൻല് മിശേൻ ല്ലെ
ആ മെഷീനില് തന്നെ.
ആ ഞാൻ മിഷി ഇട്ടിട്ട് അവിടെത്തന്നെ ഉണക്കും അത് കഴിഞ്ഞിട്ടെ എന്തെ നല്ല മഴയാണെങ്കില് പിന്നെ പൊറത്തിട്ടും കാര്യന്നല്ല ഉത്തരടിച്ച് നനയും, അപ്പൊ ന്തെയ്യും റൂമില് അയില എട്ടിട്ട് ന്തയും ഇന്നലത്തെ റൂമക്കിഇടും. ഇന്നത്തെ പെറ്ത്തിടും അങ്ങനെയൊക്കെ ആവുമ്പോ ഫാനിന്റെ കാറ്റിട്ട ഉണങ്ങും.
മ്
മക്കൾ എത്രണ്ണ
എനിക്ക് മക്കളില്ല
ആ കല്യാണം കയിഞ്ഞിട്ടില്ലേ ആ പഠിക്കാവൂലേ
ആ ഞാൻ പഠിക്കുന്നു. ഞാൻ നേഴ്സിങ്ങിന് പഠിക്ക്ന്ന്.
ഏ
നഴ്സിങ്ങിന് പഠിക്ക്ന്ന്
ആ
മ് ഇല്ല ഇല്ല ഞൻ ആദ്യ ഹോസ്റ്റലില് നിന്നിട്ടായിര്ന്ന് പിന്നെ അവിടന്ന് മാറി ഇപ്പം വീട്ടിൽന്ന് ദിവസം വന്ന് വന്നും പോയി പഠിക്കും. മ്
ബുദ്ധിമുട്ട് തന്നെയാണ് ഭക്ഷ ക്ഷണും കാര്യങ്ങളൊക്കെ ആ തിരുമ്പാനും കഴുകാനും കുളിക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെമൂന്നു ഭക്ഷണംചെയ്യാൻ. ആദ്യത്ത ഒരാഴ്ചൊക്കെ ഭയങ്കര ബുദ്ധി ഏയ്നു
പിന്നെ ഹോസ്റ്റലിലെ ഫീസ് ഉണ്ടെങ്കി നമുക്ക് ദിവസം പോയിട്ട് വരാം.
ആ പക്ഷെ ഇവർക്കും അതെ ഒരു ദിവസത്തെ. പിന്നെ പോയി വരുന്ന പൈസ മതി ഭക്ഷണത്തിന്. ലോങ്ങ്‌ ആയതുകൊണ്ട് പിന്നെ പോകാനും ബുദ്ധിമുട്ടല്ലേന്ന് നിക്കണേ നിന്നോ കുഴപ്പമില്ല ഭക്ഷ ആ ബസ്സിന് കൊടുക്കുന്ന പൈസന്റെ മതി ഭക്ഷണം കഴികാൻ ന്നാല് ആ ലോങ്ങമ്പോ വെച്ചല് പോംമ്പളും വര്മ്പളും യാത്ര ചെയ്ത ഷീണ മ്പളെ അപ്പഴും ബുദ്ധിമുട്ടാണലോ അത് പിന്നെങ്ങന്നെ മുത്തമാണ് വീട്ടിലും ഉമ്മാക്കും എല്ലാർക്കും സുഖല്ലേ എല്ലാർക്കും
ആ എല്ലാർക്കും സുഖാ അവിടെ എല്ലാർക്കും സുഖല്ലേ
ആ കൊഴപ്പൊന്നുമില്ല
ആ
ഉച്ചെക്ക് ചോർക്ക് എന്തേണ് കൂട്ടാന്
ചോറിന് ഏ ഇന്നലെ രാത്രി ഞങ്ങള് ഇവിടെ ബിരിയാണി വെച്ച് അപ്പോഴ്ത്തേക്കും ഉച്ചക്കും പിന്നെ അതങ്ങ് ചൂടാക്കി
ആ ആഹ്
ഉം
ഇവിടെ പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു പത്തിരി ഒക്കെ അപ്പോ രാവിലെ അത് കഴിച്ചു പിന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ഒരുപാട് പരന്നിട്ട കേടാനിർന്നെ അതൊക്കെ നേരാക്കല് കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറ് കഴിക്കാനും വെശപ്പ് തോന്നില്ല അപ്പോ കഴിച്ചിട്ടില്ല ഇല്ല ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം
ഉം ഉം ഉം
എനിക്കിന്ന് പോവാനുണ്ടായിരുന്ന് ഇന്ന് ഇവിടുന്ന് പോവാത്തത് കാരണേ അവിട്ന്ന് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പ പിന്നെ ഞാൻ പണികൾ കഴിയോളം അവൾട് എടുത്ത് കൊടുത്തു ഇനിപ്പോ കൊ കഴിയും ഇനിപ്പോ കൊറച്ച് തെരക്കും ബഹളോം ആയിട്ട് രാത്രി ആയി കഴിഞ്ഞാല് പിന്നെ എഴുതണം വായിക്കണം പഠിക്കണം അപ്പോഴും റെസ്റ്റ്‌ ഇല്ല അപ്പോഴും ഞമ്മക്ക് പണിന്നെയാണ്
അവര് ഇനി ഹോസ്റ്റലീന്ന് എപ്പോ തിരിച്ച് വരും എന്ന് തിരിച്ച് വരും
അര്
മക്കളൊക്കെ
മക്കള് ഒരാള് ഇനി മ ഇതാണ് നിന്ന് പഠിക്കണ് വേറെ മദ്രസ സ്കൂളേല് അവൻ മാസത്തിലേ വരള്ളൂ പിന്നെ ഒരാള് ഹോസ്റ്റലേക്ക് പോയി വന്നില്ല അവന് ആഴ്ചയില വരിക ഒരാളിപ്പോ ഇങ്ങട് പോറത്തേക്ക് പോയിട്ടുണ്ട് കളിക്കാനായി പോറത്തുക്ക് പോയി കയറിയ ആള് ഇപ്പോതാവിടെ പോറത്ത് കളിക്കണ്ട്
ആഹ് മൂന്ന് മക്കളുണ്ടല്ലേ
അല്ല നാല് മക്കള് ആ നാല് പേരുണ്ട് മൂത്തവര് ട്വിൻസ് ആണ് രണ്ടു പേര് പ്ലസ് ടു കഴിഞ്ഞു
ആ ഹാ
ഉം രണ്ടാമത്തോന് ഏട്ടാ ക്ലാസ്സിലാണ് ചെറിയാള് ഒന്നിലാണ് ഉം വീട്ടില വീട്ടില് ആരൊക്കെണ്ട്
എന്റെ വീട്ടില് അമ്മ അച്ഛൻ അനിയൻ അപ്പുപ്പൻ
ആ
ഉം ആ കുഞ്ഞാളാ ട്യൂഷനൊന്നും വിടൂലേ
ഇല്ല ചെറിയ ആള് ഒന്നാക്ലാസ്സിലായിട്ടുള്ളു
ട്യൂഷനാ എന്നാലും ട്യൂഷനൊന്നും വിടൂല
ഇല്ലില്ല ഇല്ല
ഉം
ഇബാടെ അങ്ങനെ പത്താക്ലാസിലേക്കൊ പോകുമ്പോഴേ ട്യൂഷനൊക്ക വിടാറുള്ളൂ
ആ ആ ആ അത് ഞാൻ ചോയിച്ചത് ഞാൻ ഇവിടെ ട്യൂഷൻ പഠിപ്പിക്കണുണ്ട് പിള്ളേരേ അപ്പം ഞാനൊരു യു കെ ജി യിലുള്ള കൊച്ചിനൊക്കെ പഠിപ്പിക്കും അതുകൊണ്ടാ ചോ
ആ ആ ആ ചേലോളിങ്ങനെ പഠിപ്പിച് ണ്ടാവും ലെ ഇവിട അങ്ങനെ ട്യൂഷനി ക്ലാസ്സിലക്കൊക്കെ ആവുമ്പോ ട്യൂഷന് പറഞ്ഞയക്കും പിന്നെ നിന്ന് പടി ക്കാ വുമ്പോന്താച്ചാൽ ട്യൂഷൻ ന്റെ ആവശ്യംന്നും വര്ന്നില്ല. അവിടെ പിന്നെന്തെയും അവ്ടുത്തെ ഉസ്താദും മാഷ്മാരൊക്കെ പഠിപ്പിക്കൂലോ.
മ് മ് മ് ശെരി
മ് ഇത് രാത്രി ഫുഡ് നോക്കാണ്ടാവുംല്ലേ വെക്കാണ്ടാവൂല്ലേ?
ഇല്ല അത് പിന്നെ മ്മാമ്മ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും സഹായിച്ചാ മതി.
ആ ആ
ആഹ്
അമ്മക്ക് ജോലിള്ള ആളാണോ?
ആഹ് കടയില് പോവും.
അ ആ ഞാന വരെ ആദൃം ഫുഡ് ഉണ്ടാക്കണം രാത്രി ഫുഡ് ഇണ്ടാക്കിട്ടില്ല മ്. മഴ പോലും മഴക്ക് കുറവുണ്ടല്ലോല്ലേ.
ആഹ് ഇപ്പൊ മഴ കുറവുണ്ട്. ഉച്ചക്കൊക്കെ നല്ല മഴയായിരുന്നു. കറണ്ടുംല്ലായിരുന്നു. കറണ്ട് ഇടയ്ക്കിടക്ക് പോകും. ഇപ്പോഴും കറണ്ട് പോയേക്കുക.
കറണ്ടിന്റെ പ്രശ്നമൊന്നും ഇല്ല കറണ്ട് രാവിലത്തെ പൊടുന്നു അല്ല മഴ പെയ. ഒന്ന് പോയിണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ കറണ്ടൊക്കെ ണ്ട്.
ആഹ് ആഹ് ആഹ്
മഴ വന്നാ പിന്നെ നല്ല കാറ്റ് മഴൊക്കെ ആവുമ്പോള അതാണ് പ്രശ്നം.
ആ
കമ്പി പോണ്ടേ ഇടുക്കിക്ക് പോണം കണെന്ന പറഞ്ഞു ആ അപ്പൊ അതിന്റെ- ല കം ഇതാണ് വയറുകള് കുറ- ഒരു നാല് ലെവലക്കാ വയറൊക്കെ പോണത് അപ്പൊ അതിന്റെടെ കൂടെ കരണ്ട് പാസ്സ് ചെയ്യുമ്പോ ഭയങ്കര സൗ സൗണ്ടക്കാനം.
ആഹ്
രാത്രീലൊക്കെ ബസിംങ്‌ ടൈമിലൊക്കെ ഭയങ്കര പേടിയരുന്നു ഞങ്ങക്ക്. ഈ ലൈൻ കമ്പി ആദ്യ ലൈൻ കമ്പി ഇ ണ്ട് പക്ഷെ ഇത് ഹൈറ്റ് കൂട്ടി. ഈ യാത്രൊക്ക ചെയ്യ്പോ കണ്ട് ട്ട് ണ്ടോ ഒരുപാട് നല്ല ഹൈ നമ്മ ടവറിന്റെ പോലത്തെ ആ അത് ഇതുപോലെ വീടിന്റെ അടുത്തൊന്നുണ്ട്. തന്നെ നോക്കി കാണും.
ഓ
അപ്പൊ അതില് വസ്രി ഇതുപോലെ മഴക്കെ പെയ്യുന്ന സമയത്ത് കാച്ചിരുമ്പോ ഭയങ്കര സൗണ്ട് ബു ഭയങ്കര സൗണ്ടാ അപ്പൊ രാത്രിയൊക്കെ പേടിയാകും പേടിച്ച് വച്ചരിക്കുന്നു.
അയ്യോ അപ്പൊ കൊച്ചാളക്കെ നല്ലോണ്ണം പേടി- രിക്കയിരിക്കും അല്ലെ കൊച്ചാളൊക്കെ നല്ല പേടിക്കുവാ യിരിക്കും.
ആഹ് ഇപ്പൊ പിന്നെ കേട്ടിട്ട് എല്ലാവർക്കും പേടി മാറി. ഇതി കേൾക്കുമ്പോല്ലോര് പുറത്തിറങ്ങി എന്താ സൗണ്ട് എന്താ സൗണ്ട് നോക്കും. അപ്പൊ പിന്നെ അതിട കു അാപ്പങ്ങള് വിളിച്ച അന്വേഷിച്ച നോക്കുമ്പോ പറഞ്ഞു അത് കറന്റ് ഉ കാറ്റ് പാസിയില കൊണ്ടുള്ള സൗണ്ടാണ് അതുകൊണ്ട്
ആഹ്
പിന്നെ ആ വീടിങ്ങനെ കൊഴപ്പൊന്നുല്ല.
ഹോഹോ പിന്നെ
ചായ കുടിക്കണ്ടേ?
ആ ഇൻ ചായയൊക്കെ കുടിക്കണം പിന്നെ അപ്പഴ. അറ്റേക്കും ചായ കുടിക്കുന്ന സമയം എന്റെ ട്യൂഷൻ പിള്ളേർ വരും. അവരെ പഠിപ്പിക്കാൻ പോകും. ആറരക്ക് ആറരക്ക് ഞാൻ ആറരക്ക വെച്ചന്ന് വെച്ചാ ഞാനും എന്നും ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ആറ് മണിയൊക്കെ ആകും പക്ഷെ ഇന്ന് ഞാൻ പോയില്ല എനി ക്ക് വയ്യാത്തോണ്ട് ഞാൻ പോയില്ല. അങ്ങനെ.
ആ
ആ പിന്നെ ഞാൻ പഠിപ്പിക്കണ ഒരു കൊച്ച് എന്തോ?
കൊറെ കുട്ടിളെ പഠിപ്പിക്കൊണ്ട ട്യൂഷന്?
കേട്ടില്ല.
എന്നാ ശരിട്ടോ.
ആ ആ